ഹലോ-
ആഹ് കേൾക്കുന്ന്ണ്ടോ?
ആഹ് കേൾക്കുന്ന്ണ്ട് എന്ത് വിശേഷം?
ഹലോ-
എന്തൊക്കെ വിശേഷം?
ആഹ് സുഖായിട്ട് പോണു എന്താങ്ങള വിശേഷം-
നല്ലതാണ്- ഞങ്ങള് - സ്കൂൾടവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു- സ്കൂള്ലേ ഞങക്കൊരു മീറ്റിംഗണ്ടായിുന്ന കുട്ട് ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങള് മീറ്റിംഗ ഉണ്ടായിരുന്നു സ്കൂളി സ്കൂലിൽ ലഹരിനെ പറ്റിയ ഒരു ലഹരി വിരുദ്ധ ക്ലാസ് പറഞ്ഞട്ട ഒരു ക്ലാസ് എടുക്കലായിരുന്നു- അപ്പൊ ആ- ങ്ങള് അങ്ങട് പോയി വന്നതായിരുന്നു-
ആണോ ങ്ങട്ടെന്താ പർഞ്ഞേ ക്ലാസ്സില് ഇപ്പല്ലോട്ത്തുണ്ടല്ലോ തൂഫാനും ഇതൊക്കെ സർ
ആ തുഫാന് സർ സർക്കാരിന്റെ ലഹരിവിരുദ്ധത്തിന്റെക്ക ക്ലാസ്സുകളും ഇതിന്റെ ബോധവൽ ക്ലാസൊക്കെ അവിടെ കൊടുക്കയിരുന്നു അതിനെ പറ്റിട്ട് സംസാരിക്കാനായിരുന്നു കു ട്ടികളുടെ കയ്യിലൊക്കെ എന്താ ലഹരി മയക്കുമര്ന്ന് അങ്ങനെള്ള സംഭവങ്ങളൊക്കെ ക്ലാസ്സിൽ പിടി ക്ക്യാണ്. എല്ലാ ബോയ്സയിക്കോട്ടെ ഗേൾസയിക്കോ ട്ടെ എല്ലാവരും ലഹരിയുടെ ഓരോ കയ്യിലും ഓരോ വസ്തുക്കൾ വെച്ചിട്ടൊക്കെ നടക്ക്ണന്നത് അഅ് വിൽക്കാണ് അങ്ങനെ പർഞ്ഞിട്ട് രക്ഷിതാക്കളൊക്കെ ഓരോ കംപ്ലൈയിന്റ് വന്നിട്ടാണ് വിൾച്ചിക്കണത് എല്ലാ നാട്ടിലുണ്ടല്ലോ പ ഈ ലഹരിമര് മര്ന്ന് കഞ്ചാവർഞ്ഞിട്ടുള്ള കേസുകള് എന്തണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലൊരു ആ കൊട്ക്കാണ് പൊറ ആ പെൺകുട്ട്യ ൾടെ കയ്യിലടക്കപ്പ ലഹര്യാണ് കാണത് അമ്മള് പൊർത്ത് ന്ന് ള്ളാൾക്കാര് ട്ട് നമ്മടെ സ്കൂൾത്തെ കുട്ടികളിലൂടെ ബിസിനസായി ട്ട് നടങ്ങാണ് ചെയ്യുന്നത് ആദ്യ വര് ഫ്രീ ആയിട്ടൊക്കെ അത് കൊട്തോക്കും പിന്നെ അവര് അയില് അടിമപ്പെട്ടാല് പിന്നെ അവര് പൈസ എടുത്ത് എവിടുന്നാണ് പൈസ കിട്ടാന്ന് നോക്കിട്ട് കയ്യിയിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് അല്ലെങ്കിൽ ഉപ്പാനോടും ഉമ്മാനോടും ചോദിക്കാ അല്ലെങ്കിൽ കട്ടെടുത്തിട്ടാണെങ്കിലും അവരെട് നേടാൻ വേണ്ടി അവര് പൈസ എറങ്ങാ ചെയ്യണത് നമ്മുടെ സമൂഹത്തില് നമ്മളെ മക്കളെ ആകെ തെറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്ക്ന്നാണ് ആ നമ്മടെ എല്ലാ ലാ കാലത്തെ ഇപ്പം ലഹരിയാണ് എല്ലാം കുട്ടികൾ ചെറിയ കുട്ടികൾ എന്താ എട്ടാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളില് ഈ കൗമാ ക്ലാ കൗമാര ക്ലാസ്സ് അവര്ക്ക് കിട്ടണതാണിത് ഈ ലഹരി വസ്തുക്കൾ ഇപ്പ കിട്ടണത്. ശെരി മിഠായില് പോലും നമ്മളെ ലഹരി മയക്ക് മ്മളെന്തേലും സാധനങ്ങള് ഉപയോഗിക്ക്ണ്ട്ന്നാ പറയണത് ഇപ്പോ? നമ്മളെ സമൂഹത്തിൽ ഒരു വെല്ല്യ ദുരന്ത വെല്യൊരു പ്രശ്ന മാറിക്കല്ലേ നമ്മളെ ലൈ
അതെ പിന്നെ സർക്കാരിന്റെ പുതിയൊരു ഇതുണ്ട് ഒരുപാട് ആളുകള് കിട്ടണണ്ട് ട്ടോ ഒരാള് ഒരുപാട് ആൾ ക്കാരെ ഇപ്പം പിടിച്ചത് കാണുമ്പോ ഒര്സ്
വിടിച്ച് ആ മയക്ക് മരുന്ന് ന്നാള്കള് അവനാനെന്നെയല്ലേ നഷ് മനുഷന്മാരെന്നെയാ മനുഷ്യന്മാരെ കേട് വെരുത്തല് ചെയ്യുന്നത്. ഞമ്മളെ ശരീരത്തിന് ഞമ്മളെ മനസ്സിനൊക്കെ ദോഷായിട്ട് ബാധിക് സംഭവല്ലേ ഈ വസ്തുക്കള് അല്ലേ ഈ ലഹരി വസ്തുക്കള് മയക്ക് മരുന്ന് എന്ത് ബള് സമൂഹത്തെ ത് ങ്ങെ നശിപ്പിച്ചു കൊണ്ടിരിക്ക. സമൂഹത്തിലെ ആളുകളിൽ ചെറിയ മക്കളെ അടക്കെ മ്മള് മയക്കുമരുന്നിന്റെ അടിമപ്പെടുത്തി കൊണ്ടിരിക്ക്യാണ്. കഞ്ചാവായിട്ടും ലഹരി ആയിട്ടും സിഗരറ്റ് ആയിക്കോട്ടെ ഹാൻസ് പാക്കറ്റ് ഹാൻസ് പാക്കറ്റ് ഒക്കെ കൊറെ നിരോധിച്ചാണ് ഉം ന്നാലു എല്ലാവരുടെ കയ്യില് അതൊക്കെ
പക്ഷെ അത് ന്താച്ചാ ആരോഗ്യ പ്രശ്നങ്ങള്ണ്ട് ന്നാ കുട്ട്യാള് ക് ആ
അറിയില്ല അറിഞ്ഞിട്ടും ചെയ്യാണ് അവര്. ആ സ്മോക്കിങ് ഗിൽസ് എന്ന് എഴുതിട്ടാണ് ചെയ്യുന്നത്. പോലെ എഴുതി വെച്ചിട്ട് ന്നെയാണ് അവര്ന്നെ അത് കഴി ഉം ചെയ്യുന്നത് അമ്മളെ ശരീരം ന്ന മ്മടെ കൊടലും ക്യാൻസ് നറോഹ് വായി
വേറെ പ്രശ്നം എന്താ ച്ചാല് ഇപ്പൊ ഞാൻ ന്നാള് ഒരു ഡോക്ടർ അത് കാണണ് അമ്മളെ ഈ ലഹ രി മരുന്നൊക്കെ ഏറെ പ്രശ്നം ണ്ടാക്കുന്നത് ഏറെ കുട്ടികൾക്ക് വീട്ടിന്ന് ഒരു അവർക്ക്ന്നും പറയാനുള്ള ഒരു ഫ്രീഡോ കാര്യങ്ങളോ ഇല്ല. പിന്നെ അവര് മാനസികമായിട്ട് ഒരുപാട്
സമ്മർദ്ദന ശ്രമ ല്ലേ
കുടുംബ പ്രശ്നങ്ങളും ഭാര്യവർത്താക്കന്മാര മ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ട് വളരുന കു
വലക്കട്ട് ഇതിന്റെ സുഖം തേടി പോകണെന്നല്ലേ കൂട്ടുകാരന്നെയാണ് ചെറിയ കൂട്ടുകാര ഒരാളെ കയ്യില് ലെങ്കി അവര് മറ്റുള്ളവരോട് ഇത് കഴിച്ച ഇത് നോക്കണം നല്ല രസം അതിന്റെ സുഖമാണ് അതാണ് ഇതാണ്
ആണന്ന് അതെ ഒരിക്കൽ ട്രൈ ചെയ്ത ചില എന്തോ ഒരു ഒരു വീര്യം കൂടി ലഹരി ഉണ്ടായിരുന്നല്ലോ അതൊരിക്കം പ്രയോഗിച്ചാൽ തന്നെ പിന്നെ അതിനടി റ്റ് മാറും
മാറണണ്ടാവും ഇതെന്താ അവരുടെ പഠനം അതുപോലെ ജോലിയോ ഒക്കെ ഇല്ലാണ്ടാവും കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കളെ അടക്കം തിരിച്ചറിയാൻ പറ്റ പറ്റാത്ത കാലത്തിലല്ലേ മക്കള് വരുന്നത് വെട്ടി കൊലപ്പെട്ടുത്തണം ആ അഫാന്റെ കൊലകേസ് അഞ്ചണ്ണതിന്റെ എണ്ണത്തിനെ അൻ അഞ്ചാൾക്കാരുടെക കുടുംബത്തിലെല്ലാം എല്ലാവരെയും അനിയനിയ ഒക്കെ കൊന്ന് ഇതാക്കിലെ കൊന്നുണ്ടാക്കിയതാണ് ഉ ഒക്കെ ഈ മയക്ക് മരുന്ന് കൊണ്ട് പറ്റണ അപകടകം തന്നെയാണ് ഇത് ഉണ്ടാ
അവസ്ഥ ണ്ട് ല്ല അങ്ങട്ടുല്ല ഇങ്ങട്ടുല്ലാതെ ഹോസ്പിറ്റല്ലാന്നൊക്കെ പറഞ്ഞേട്ടിന്നല്ലോ
ച അവരുടെ ബുദ്ധിയും ചിന്തയും വികാരങ്ങളൊക്കെ എല്ലാം മാറ്റി വരിക ആ എന്താ ചെറിയ യുവാക്കളിലല്ലേ ഇത് പ്പ നമുക്ക് ഇതൊക്കെ അധികമായിട്ട് കാണാൻ കയ്യണത്ത് യുവാക്കളിലൂടെ കൂടുതലായിട്ട് കാണ്ന്നത് അവര് നമ്മള് സ് സ്കൂളിലും സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്തൊക്കെ വന്നിട്ട് ചെറിയ കുട്ട കുട്ടികക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുണു അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ വിൽപ്പിക്കുണു അങ്ങനെയൊക്കെയാണ് ചെയ്യണുന്നത് ചെയ്യതേ എന്ത ഇതിനു പറഞ്ഞാല് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടില് നമ്മ കുട്ടികള് പെടുണ്ണ്ണ്ട് അതുപോലെ കുറെേ സമ്മർദങ്ങളിലും അവരെ മായ തിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള കുറ വിവരങ്ങൾ ഉണ്ടാവല്ലോ അവരുടെ സുകാണ് അതാണ് അവരോട് പറഞ്ഞ് കൊടുക്കന്ന് വെച്
സത്യം പറഞ്ഞാൽ ആ പ്രായം മക്കളുള്ള മാതാപിതാക്കൾക്ക് തന്നെ ടെൻഷനാണ് ഇവര്
ഇണ്ട് ഞമ്മക്ക്സ്കൂൾക്ക് പറഞ്ഞേക്കാ തന്നെ പേടിയാണ് കുട്ടികളെ പറഞ്ഞേക്കണ്ന്നത് ഞ ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ കൂട്ടുകെട്ടിലാണ് പേട അപ്പൊ പത്താം ക്ലാസ്സില ശഹബാസിന്റെ കൊലപ്പെടുത്തില്ലേ പത്തില് പഠിക്കണ കുട്ടിനെ അവന്റെ കൊല ഒക്കെയും ആ അതിനിതകർത്തില്ലേ ഒക്കെ ഈ മയക്ക് മരുന്നിന്റെ പെട്ടിട്ട് തന്നെയാണ് ഈ കുട്ടികളുടെ അടിപിട കേസും കര കേസുകളിലും കത്തിക്കുത്തില്ലും ഒക്കെണ് ഇപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പ അതൊക്കെ ചെയ്തുന്നത് എന്താ കാട്ടാനാണ് സ്കൂളിൽ ലഹരിയുടെ ക്ലാസ് ൾ ഇടുക്ണ്ട് അതിനതാ റാലി നടത്തണണ്ട് പോസ്റ്റർ ഒട്ടിക്കണ് ണ്ട് എന്ത് ചെയ്താലും കുട്ടികള് അതിന്ന് രക്ഷപ്പെടണില്ല എന്നാലും എല്ലായിടത്തും നടക്കും ഇപ്പ കൊറെ ആൾക്കാരെ പോലീസ് പിടി ക്ക് ണ് ണ്ട്
ആ ഇപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഒരു ആപ്പ് ഒക്കെ ഇണ്ടല്ലോ അപ്പൊ നമുക്കന്നെ നമ്മള ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നമുക്ക് ആപ്പില് നമ്മള ഭാഗത്തു ന്ന് ആരെങ്കിലും ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരു ഉണ്ടെങ്കിൽ നമുക്ക് അതില് അതില് ആപ്പില് നമുക്ക് മ്മളെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ലെങ്കിൽ വെളിപ്പെടു ത്തണ്ട അതെല്ലാം പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാണെങ്കിൽ ചെയ്യും ചെയ്യാ അങ്ങനെ നമുക്ക് ആ പോലീസിലേക്ക്
വിവരം കൊടുക്ക തെറ്റായ കൂട്ടുകെട്ടിൽ ഇതിലൊന്നും പെടാണ്ട ശരിയായ കൂട്ടുകെട്ടിലൊക്കെ അവരോട് ഉൾ പ്പെട്ടിട്ട് നമ്മളെ മക്കളെ നമ്മളെ വിജയി
അതെ പിന്നെ അങ്ങനെ വല്ലതും കാണാണെങ്കിൽ നമ്മള് അപ്പ തന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെന്ന് മാക്സിമം പിന്തിരിക്കാൻ കൊണ്ട്രാ അല്ല നമ്മളും വാശി പുടിച്ചിട്ട് കുട്ടിയേളോട് ഇതാ അടിച്ചിട്ടും കുത്തിട്ടൊ ഒന്നും ഇപ്പൊ കാര്യല്ല കാരണം അതൊക്കെ എരട്ടിക്കെ ചെയ്യുള്ളു
ണ്ട് പറിണ്ടല്ലേ ഇപ്പം മയ്ക്ക് മരുന്ന് ഞമ്മള കുടുംബത്തിലുള്ളു കുടുംബത്തില് കാണ്‌ണ കുറേ പ്രശ്നങ്ങളും അവരുടെ അടിപിടി കേസുകളും പ്രധാനായിട്ട് നമ്മള് കുട്ടികളോടുള്ള ആശയവിനിമയം ഇല്ലേ കുറവാണ് വെറും ഫോണിൽ ക ണ്ടിട്ടാണ് കുട്ടികൾ അല്ലാണം മാതാ പിതാക്കളോട് സംസാരിച്ചിട്ടോ അതിനുള്ള ടൈം കണ്ടെത്താനൊ അവരുടെ ആവശ്യങ്ങറിയാനും ആ പറയാനും അവര്ക്ക് കഴിയിണില്ല അപ്പ അത് അതിനുള്ള ബോധവൽക്കരണം മാശയവിനിമയം ഒക്കെ നമ്മള് ത മോഹം നടത്തണം ഞമ്മള് കുടുംബത്തിലുള്ള മാതാപിതാക്കളെകൊണ്ടേ കുടുംബത്തിലുള്ള ആളുകളായിക്കോട്ടെ അവരായിട്ട് നടത്തണം അവരെ നമ്മള് ഒറ്റപ്പെടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അവര് അവര് മറ്റുള്ളതി നെ തേടി പോവും മറ്റുള്ള സുഖം തേടിപ്പോവാണ് നമ്മുടെ വീട്ടിൽ സുഖം കിട്ടിയില്ലെങ്കിൽ അവര് മറ്റുള്ള സുഖം എന്താ കിട്ട്ണത് വെച്ചാ അത് തേടി പോവാണ് ചെയ്യ്ണത് ആ പെൺകുട്ടികള് വരെ ഇതിൽ ആ ഇപ്പൊ പെൺകുട്ടികളെ വെറും പഠിക്കുണോട്ത്താണെങ്കില് ആ പെൺകുട്ടികളുടെ കയ്യിലടക്കം അവര്
ഇണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമോ സോഷ്യൽ മീഡിയ ഒക്കെ തോർന്നാ കണ്ടില്ലേ അവര് ഈ പെൺകുട്ടികളൊക്കെ ഒരു കൂസല് ഇല്ലാതെ കൺ ട്ലേ ക്യാമറയ്ക്ക് മുന്നില് നിന്ന ര് ന് കാരണം അവരത്രയും ഉള്ളില് ഈ ലഹ രിം ഇതായിട്ട് നടന്നിട്ട് അവരിക്ക് ബോധല്ല അല്ലെങ്കിൽ ഒരിത്തിരി നമ്മളിത്രയും മീഡിയ മുന്നില് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കോ അവരെ പിടിക്കുമ്പോ തന്നെ അവരെ പിടിക്കപ്പെടുമ്പോഴാണ് അവരാ അത്രയും നല്ല രീതില് ഷോളൊക്കെ ഇട്ട കുട്ടികളും അല്ലാത്ത കുട്ടികളും എല്ലാവരും ഉണ്ട് തില്. ഉം എന്താ ചെയ്യാ എത്ര ആ പേരൻസിനത് കാണുമ്പോ എത്ര തോളം വെഷ്
നമ്മള് ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടണങ്കിൽ ആരോഗ്യമുള്ള ജീവിതം അവര്ണ്ടാക്കി എടുക്കണം അതിനുള്ള ഭക്ഷ ഭക്ഷണം കഴിക്കണം അതിന്റെ ജീവിതശൈലിം അതൊക്കെ നോക്കിയിട്ട് അവര് മയക്കുമരുന്ന് എന്നൊക്കെ അകന്ന് നിന്നിട്ടുണ്ടെങ്കി നമ്മുടെ കുട്ടികളുടെ ഭാവി തന്നെയാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയത് പിന്നെ നമ്മെ മക്കളെ ആരിക്കും അവ ഹൈസ്കൂളക്കൊന്നെ പറഞ്ഞയക്കുമ്പോത്തിന് പേടിയാണ് ഇപ്പൊ എന്റെ മോന് എട്ടാം ക്ലാസ്ക്ക്‌ എത്തി പറഞ്ഞയക്കുമ്പോ പേടിയാണ് ഞമ്മളടുന്ന് കൊറച്ച് ദൂരക്ക്‌ കുഴപ്പില്ല പിന്നെ സ്കൂൾ ബസ്സില് ആക്കിക്കണ് കൊറെ സമ വീട്ടിന്ന് കേറിയ അവിടന്ന്ന്നെ വന്ന ഇറങ്ങ്ലോ പുറത്ത് ലൈൻ ബസില് കേറി എവിടെക്കെ കേറിയിറങ്ങി വേരുകാന്ന് നമുക്ക് പറയാൻ പറ്റോ ഇല്ല ഏത് കടേല് കേറി ഇപ്പൊ കട കടകളിലും ഹാൻസ് പോലുള്ള പാക്കറ്റുകളില്ലേ അതൊക്കെ കൊണ്ട്വന്നേക്കുന്നു പാക്ക് ചെറിയ ചെറിയ പാക്ക്കള് ഹാൻസും ആ മയ്ക്കുമരുന്ന് കേൾക്കണുണ്ട് അ അവരൊക്കെ അത്പോയി വേടി കടക്കാര് കൊടുക്കുന്ന പൈസക്കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യണതാണ് പക്ഷേ ഇത് നമ്മള മക്കൾക്കുള്ള ദുരന്തം അല്ലേ വരുന്നത്
ഉം ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലോ അതെന്തെല്ലാണ് കരൾരോഗം ഹൃദ്രോഗം പിന്നെ വിഷാദ രോഗം മറ്റും
ഒക്ക വരണുണ്ട് ക്യാൻസറ് പോലുള്ള മാരക അസുഖ നമ്മള് വരുന്നോക്ക് ഇതോണ്ടൊക്കെ തന്നല്ലേ
ആ അതന്നെ കുടുംബ അവരെ ഒരാള് കുടു ഒരു കുടുംബത്തില് ഒരാളുണ്ടായാൽ പോരേ കുടുംബം മൊത്ത തകർന്ന് പിന്നെ സാമ്പത്തികമായിട്ടും
പോയോ ഒരാൾക്ക് ണ്ടായ തന്നെ മതി ആ കുടുംബം മുഴുവൻ തകർത്തോളും മാതാപിതാക്കളീം തിരിച്ചറീല്ല പെങ്ങൻ മ്മാരിം മ്മ പെങ്ങമ്മാരി ഒന്നും തിര്ച്ചറിയാ ത്ത ലഹരിയുടെ മയക്കത്തിലാണ് പകല് ചെയ്യുന്നത് വല്യ വല്യ തെറ്റുകളന്നെ അവര് പെട്ന്ന്ണ്ട്
റേപ്പെയ്യുന്നേ ഒരു മോന് അത്രീ അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചീന്റെ ശേഷം മോന്റെ ഉമ്മീം മോനും കൂടെ ഒ റ്റക്കാണ് കട് ക്ക്ണ് ഉപ്പ ഗൾഫിലുള്ളതാണ് അപ്പൊ അത്രീം വിശ്വാസ്ത്തോടെല്ലേ നമ്മള് നമ്മളെ മക് മക്കളെ കൂടെ കെടുത്തല്ലേ അവരിങ്ങനെ നമ്മളോട് മോശായിട്ട്പെ പെരുമാറിയാ ള്ളൊരു അവസ്ഥ അവസ്ഥ ആലോയ്ച്ചോകിയെ ലോകം എവിടെത്തി എത്രമാത്രം ഈ ഒരു ലഹരി ആളുകളെ സ്വാധീനിച് ക്ക് ന്ന്ണ്ട്ത്
ഏഴ് വയസ് വയസായ മ്മ മ്മാരെന്ന് ആങ്കു ട്ടിയെളീം പ്പാരെന്ന് പെങ്കുട്ടിയേളീം മാറ്റി കടത്തണം ന്നാണ് പറയ്യെന്നെ ചെയ്യായ്--‌
അതെ അതെ അതെ അതെ ഇത് ആ മക്കളാണ് ഈ മ്മാരെ വേറെള്ളരീതിക്ക് കാൺണത് പിന്നെ യമ്മക്ക് യവ്ടെണ് ഒര് സ് സേഫ്റ്റിള്ളത് നമ്മളെ മക്കളെട്ത് പോലും ഇല്ല്യ അങ്ങൻതെ ലോകായി മാറി ഇന്ന്. എന്താ ചെയ്യപ്പോ പിന്നിം പൊ ഈ തൂഫാനും അതോ കെ വന്നൊണ്ടൊരു കാണുമ്പോതന്നെ ഒരു മനസ്സിനൊരു സന്തോഷാണ് എല്ലാ സ്ഥല്ത് ന്നും ആളുകളെ പിടിക്
എന്തായാലും നമ്മളെ കുട്ടിയേളെ മ്മള് രക്ഷിക്യ എന്ത എന്താ അയ്ന്ള്ള ബോധവൽകരണ ക്ലാസ്സ്‌കള് സ് കൂളിലും റാലി ആയിറ്റും ഒക്കെ നടത് ക്ക. നമ്മളെ ആള്കളെന്നെ കുടുംബകള് അത് പോലെ തന്നെ കടകളക്കെ ന്ന് സെർചെയ്യണം കടകൾളോക്കെ നോക്കീട്ട് ലഹരി കൊടുക് ക്ക്‌ണ്ണ്ടോ അത് ന്ന് ഒഴിവാക്കി കീട്ട്ണ്ടോന്ന് നന്നായിട്ട് ശ്രദ്ധിക്യ പലർകും ക്കെ നമ്മള് മൊത്തത്തില് നമ്മള് ചെയ്യണ്ടതാണ്. ആള് ങ്ങോട്ട് വ്യക്കതികളൊക്കെ ആയിറ്റ് ചേർന്ന് ചെയ്യണ്ടണ് കുടുംബായ്‌റ്റും കുടുംബായ്‌റ്റും സമൂഹമായ്‌ട്ടൊക്കെഇതിന്റെ ബാത്യത അവർക്ക്ണ്ട് സമൂഹം തന്നെ മൊത്ത നമ്മുടെ സമൂഹത്തെ രഷിക്കാൻ കേണ്ടതാണ്. ചതികുഴീലും രൊന്ന് അകപ്പെടാതെ ഞൊര് ഫ എന്താ ഫവാസോ ന്താ പേര് അഫാന് അഫ് ഫാനൊന്നും ഇനി ഇല്ലാതിരിക്കട്ടെ അഫാന്റെ കഥ എന് ഉം ഇങ്ങന ഒന്നും അങ്ങനെ ആരന്നും ഇല്ലാതിരിക്കട്ടെ ഇ നമ്മളെ മക്കൾക്ക് നല്ല നല്ല സ്വഭാവം നല്ല സംസ്കാരൊക്കെ പറഞ്ഞു കൊടുത്താ നമുക്ക് നല്ല രീതിൽ വളരട്ടെ അതൊക്കെ തന്നെ പറയാനേ നമക്ക് വേറെ എന്തൊക്കെയുണ്ട വിശേഷം ച
സുുകണ
ഫുഡ് കഴിച്ചോ ആ ങ്ങളിപ്പോ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കണം മീറ്റിംഗ കഴിഞ്ഞിട്ട് നല്ല ക്ലാസ് ആായിരുന്നു അവിടെ കൊടുത്തിരുന്നത് നല്ല കൗൺിലിന്റെ ക്ലാസും സാൊക്കെ വന്നട്ട് ല്ല ക്ലാസ് ആയിരുന്നു അവിടെ കൊടുത്തിുണ്ടായിരുന്നു ്മാർക്കും രക്ഷിതാക്കൾക്കുള്ള കുട്ടികൾക്കുള്ള ഒക്കെ ഒരുപോലെ ക്ലാസ് പറഞ്ഞ കൊടുരുന്നു നല്ല ക്ലാസ്സ് ഓക്കെ നേ പിന്നെ വിളിക്കാംട്ടോ വേറെ വിശേഷം ഒന്നുംല്ലല്ലോ ഉ ശരിയ ഓക്കെ ഓക്കെ എന്നാത്തെ